ആഹ് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണോ?
അതെല്ലോ
ആഹ് ബുക്സ് ഏതൊക്കെ ഏത് ടൈപ്പ് ബുക്സാ വായിക്കാറ്?
ഞാൻ എല്ലാ ടൈപ്പും വായിക്കാറുണ്ട്
ആണോ ആഹ് എനിക്കും ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടവാ ആഹ് ഈ റീസന്റ് ആയിട്ട് വായിച്ചത് ഏത് ബുക്കാ?
ഞാനിപ്പോ റീസന്റ് ആയിട്ട് വായിച്ചത് ഉടൽ വേദം മനോ
ആണോ ആഹ് എങ്ങനെയുണ്ട്?
നല്ല നല്ല ബുക്ക് തന്നെയാ അതില് കുറേ കുറേ ആൾക്കാരുടെ എല്ലാം ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും അങ്ങനെ കുറച്ചൂ എഴുതിയിട്ടുള്ളൂ കുടുംബജീതത്തിനെ പറ്റിയും പിന്നെ അവര് നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും അങ്ങനെ കുറച്ചൊക്കെ കുറച്ച് സസ്പെൻസ് ഒക്കെയാണ്
ആഹ്
സാറാ തോമസിന്റെ ആഹ് ഏതാ? നാർമാടിപ്പുടവ ആഹ് വായിച്ചിട്ടുണ്ടോ?
ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്
അത് വളരെ നല്ല ബുക്ക് കാര്യന്ന് വെച്ച കഴിഞ്ഞാ നമ്മുടെ ഈ ബ്രാഹ്മൺ സ്ത്രീകളുടെ അഗ്ര അഗ്രഹ അഗ്രഹാരത്തിലല്ലേ താമസിക്കല് ബ്രാഹ്മ സ്ത്രീകള് അവരുടെ ജീ ജീ ആഹ് അവരുടെ ജീവിതത്തിനെ പറ്റിയും മറ്റുവാ ആ ബുക്കില് പറയ പറയണ കൂടുതലും അതായത് നമ്മൾ അറിയാത്ത ഒരുപാട് കഷ്ടതകള് ബ്രാഹ്മിൺസായ സ്ത്രീകള് അനുഭവിക് ആയിട്ട് അതിലെ എഴുത്തുകാരി അതില് പറയുന്നുണ്ട് അതായത് ആ ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നീട് രണ്ടാമതൊരു വിവാഹം കഴിക്കാ കഴിക്കാൻ കഴിയാതെ വരിക
അതായത് എന്താ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ വരെ ഒരുപാട് മുതിർന്ന ആൾ ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിക്കും കഴിപ്പിക്കുക ആഹ് അത്രയും മുതിർന്ന ആൾക്കാരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാ എന്തായാലും അത്ര അത്രയും വയസ്സായ ആൾക്കാരല്ലേ അവര് മരിച്ച്പോകുമ്പഴു പിന്നെ ഇവർക്ക് പിന്നീട് ഒരു ജീവിതം ഇല്ലാതായി പോകുല്ലോ ആ നേരത്ത് തല മുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് പിന്നെയുള്ള ജീവിതകാലം മൊത്തം ഒരു തടവറയിലാക്കപ്പെട്ട രീതി ക്ക് ജീവിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒര് അനാചാരോ അന്നത്തെ കാലത്ത് നിലനിന്ന് നിലനിന്നിരുന്നു അതിന് പറ്റിയ കൂടുതലും സാറാ തോമസ് അതില് പറഞ്ഞിട്ടുള്ളത്
അന്നത്തെ കാര്യമല്ലേ അപ്പ അങ്ങനെയൊക്കെ കാണും ഇപ്പം പക്ഷെ അങ്ങനെയൊന്നും ഒരിടത്തുമില്ല
ആഹ് അതന്നെ അങ്ങനെ പിന്നെ നമ്മുടെ അങ്ങനെ ഏത് ടൈപ്പാ ഏറ്റവും കൂടുതൽ ഇഷ് വായിക്കാൻ ഇഷ്ടം ഹോറർ ക്രൈം ത്രില്ലർ ആഹ് യാത്രാ വിവരണം അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ടൈപ്പൊന്നും ഇഷ്ടമല്ല
ഞാൻ എല്ലാം വായിക്കാറുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാം വായിക്കാറുണ്ട് ഞാൻ ഫസ്റ്റ് ബുക്ക് നോക്കും ബുക്കിന്റെ കവർ പേജ് കണ്ടിട്ട് ആകർഷണീയമായി തോന്നിയ ബുക്ക് എടുത്ത് ബുക്കിന്റെ കവർ പേജ് നോക്ക്‌ പിന്നെ ആമുഖം വായിച്ചതിന് ശേഷം രണ്ട് മൂന്ന് പേജ് വായിക്കും ഒരു രണ്ട് പേജൊക്കെ വായിക്കും പേജ് വായിച്ചിട്ട് അത് എന്താണ് കൊള്ളാം എനിക്ക് ഓക്കെയാണ് അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് കിട്ടുവെങ്കി ആക്ടീവായി തോന്നിയ അപ്പൊ തന്നെ ആ ബുക്ക്‌ ഇങ്ങ് പിക്ക് ചെയ്തു എടുക്കാറാണ് പതിവ് അങ്ങനെയാണ് ഞാൻ ബുക്കുകൾ എടുക്കുന്നതും അതെ പിന്നെ ഞാൻ പിന്നെ ഓൺലൈനിലൊക്കെ ബുക്സൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് ഞങ്ങൾ പൊറത്ത് പോകുമ്പോഴത്തേക്ക് ആഹാരം ഉണ്ട്
ആഹ് ഉം
അങ്ങനെയല്ലേ ഈ ആഹ്
ആ ബുക്കെല്ലാം ഒന്ന് പറയ്‌
പൗലോ കോയിലോയിലെ ആ ആൽകെമിസ്റ്റ് എന്ന് പറണ ബുക്ക് വായിച്ചിട്ടുണ്ടോ
ഇല്ല
ആഹ് അതല്ലേ വായിക്കേണ്ട ബുക്ക് ഏറ്റവും കൂടുതൽ അതായത് വായനശീലമുള്ള ഒരാളാണെങ്കിൽ അത് അതീന്ന് തന്നെ തൊടങ്ങണം ന്നെ ഞാൻ പറയു കാരണം ന്ന് വെച്ചാ അത്രയും ജീവിത മൂല്യങ്ങളെ കുറിച്ച് പറയണ ഒരു കിടിലം ബുക്കാ പൗലോ കൊയിലോയുടെ ആൽക്കെമിസ്റ്റ് നമ്മള് കാണുന്ന സ്വപ്നങ്ങളെ പിന്തുടരണം എന്നൊക്കെ അതില് അവര് അതായത് അങ്ങനെയൊക്കെയാ ആ ബുക്ക് ചെയ്ത അവര് ഉദ്ദേശിക്കുന്നെ ആൽക്കെമിസ്റ്റ് അതായത് ഈ സ്വപ്നത്തിലൊരു നിധിയെ തേടി പോകുന്നതാ ആഹ് സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ഇടയബാലൻ കാണുന്ന സ്വപ്നങ്ങളും അയാള് ആഹ് നിധിയെ തേടി പോകുന്നതൊക്കെയാ കഥയിൽ പറഞ്ഞിട്ടുള്ളത്
ഒരുപാട് ജീവിത മൂല്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കഥയാ വളരെ വ കഥയെന്ന് പറയുന്നത് സത്യം പറഞ്ഞ നമുക്ക് വായിച്ചു കഴിയുമ്പോ എന്തോ ഒരു ഭയങ്കര ഒരു മൈൻഡ് ഒക്കെ ഒരു റിഫ്രഷിംഗാ അതുപോലെ തന്നെ നമുക്ക് ആഹ് നമ്മുടെ ലൈഫിന് എന്തെലും പുതിയൊരു ആഹ് അർത്ഥം വന്നത് പോലെയൊക്കെ തോന്നും അത് ഒരുപാട് എന്താന്ന് വച്ചാൽ നമ്മള് സ്വപ്നങ്ങള്ക്കെ കാണാനും അത് നേടാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കിടിലം ബുക്കാ ആഹ് പൗലോകൊയിലോയുടെ ആൽക്കെമിസ്റ്റ്
ആഹ് ഞാനത് വായിച്ച് കഴിഞ്ഞ നമ്മക്ക് അതിന്റുള്ളീന്ന് പൊറത്ത് കടക്കാൻ പറ്റില്ല എന്ന് വച്ചാ നമ്മൾ ആ ബുക്കിൽ സ്റ്റക്ക് ആയി പോകും
ഏതാണ് ഏത് ബുക്കിന്റെ കാര്യവാ ഹലോ
ഹലോ ആഹ് കേക്കാമോ
ആഹ് ഏത് ഏത് ബുക്കാ
അല്ല ഞാൻ ഉം ഹലോ.
ആഹ്
ആഹ് അലീനബു ക് കാളെ പറ്റി പറഞ്ഞിട്ടണ്ടായിരുന്ന ഞാനിപ്പ ഈ ഉടൽ വേഗം എന്നൊള്ള നോവലന്നെ വായിച്ചത് അതിൽ ഒന്ന് രണ്ട് അത് ചെറുകഥകളാണ് അതിനകത്ത് വരുന്നത്.
ആഹ് ആഹ് ആഹ് ആഹ്.
ആഹ് അത്. ഒന്ന് രണ്ട് ചെറ്കഥേക് നമുക്ക് വായിക്കുന്നതിന് നമ്മൾപിന്നവിടെ സ്റ്റെക്കായി പോവും.
ആഹ് അതുപോടെ അത് അതുപോലെ തന്നെ പിന്നൊരു ബുക്കുണ്ട് അതന്ന് വെച്ച കഴിഞ്ഞാ നമ്മടെ ഏഹ് ഇപ്പോ ഇറങ്ങിയ ഒരു പുതിയ ബുക്ക അയിന് പെ ബുക്കിന്റെ പേര് ഞാൻ മറന്ന്പോയി. ഒരു ഉം
ഏതാണ്
ഒരു പുതിയ ബുക്ക പുതിയ ബുക്ക ഉം അതുപോട്ടെ അപ്പൊ. അതിനെക്കാട്ടി പിന്നെള്ളത് വെച്ച് കഴിഞ്ഞാ ആഹ് ഈ സീരിൽ. സീരിയൽ കില്ലിംഗങ് ടൈപ് ഉള്ള ബുക്കുകളുണ്ട്. ഈ ജോഹന ഗസ്തസ് ഗസ്ത് യുസ്കൻ ആഹ് അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് ആഹ് ആഹ് കറക്റ്റ് കിട്ട്ൻല അവരുടെ ഒരു. ബ്ലോക്ക് ഫോർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ട് ഓര് ഏഹ് ബുക്കുണ്ട്. അത് ഒരു വായിക്കേണ്ട ബുക്ക് തന്നെ സത്യം പറയാ നമ്മളത് വായിച്ചു തീരുമ്പോഴത്തേക്കും. ഒരു വല്ലാത്ത മരവിപ്പൊക്കെ തോന്നും അതായത് കുഞ്ങ്ങ അതായത് കുട്ടികളുടെ ഇത്ര പത്ത് വയസിന് താഴെയുള്ളെ ഏഹ് കുട്ടാളെ കൊല്ലുന്ന. ഒരു സീരിയൽ കില്ല ആം പക്ഷെ ഏറ്റോം ഓര് ഉം സർപ്രൈസിംഗ് എന്ന് വെച്ചയിഞ്ഞ അത്രയും ദി നേരം നല്ല മുഖം മുടി അണിഞ്ഞ്. എല്ലത്തിൻ നിന്ന ഒര്. ആഹ് അതായത് എല്ല അയാളുടെ വൈഫ് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റിയൊക്കെ അടിച്ച്. അത്രയും ആഹ് എന്തുവാ സങ്കടപ്പെട്ട് കരഞ് അങ്ങനെ നടന്ന ഒരാള അതിലെ സീരിയൽ കില്ലറയിട്ട് ലാസ്റ്റ് സത്യം പറഞ്ഞ ഒരു ഷോക്കയിപ്പോം അയാളാണോ പക്ഷെ അതിനെക്കാട്ടി ടിസ്റ്റ്ന്തന്ന് വെച്ചാൽ അയാളുടെ അച്ഛനും ഒരു സീരിയൽ കില്ലറായിരുന്നു. അയാളെ കണ്ടാണ് അതായത് ഈ പെ ഈ. ഏഹ് സീരിയൽ കില്ലറിന്റെ അച്ഛന് ഒരു എസേ സീരിയൽ കില്ലറാആയിരുന്നു ആം അച്ഛൻ ചെയ്യുന്ന കൊലകളും കാര്യങ്ങളും ഒക്കെ ലൈവായിട്ട് കണ്ട് കണ്ട്. കണ്ട് ചെറുതില് തന്നെ ഈ. ചെറിയ ചെറിയ മിണ്ടാ പ്രാണികളെഒക്കെ പിടിച്ച്. അതിന്റെ കാലും കയ്യും ഒടിച്ച് അതിനെ ക്രൂരമായിട്ട് അതിനെ കൊല്ലുക. അതിലൊക്കെ വിനോദം കണ്ടെത്തുന്ന ഒരു ടൈപ്പായിരുന്നു സീരിയൽ കില്ലർ സീരിയൽ കില്ലറിന്റെ അച്ഛനായിരുന്നു ങ്കി നമ്മുടെകി ആഹ് എന്താ മറ്റേ. ആഹ് ഫ്രഞ്ച് ഫ്രഞ്ചില് ഓര് ആളുണ്ടായിരുന്നല്ലോ നമ്മുടെ. എന്തായിരുന്നു ആഹ. ഹിറ്റ്ലർ ഹിറ്റ്ലറിന്റെ ഒക്കെ കാലത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ആ സിരിയൽ കില്ലറിന്റെ അച്ഛൻ അദ്ദേഹം അവിടെ ഏഹ.
ആ നാസിസം ഫാസിസം ആ ടൈപ്പില് ആ ടൈമിലൊക്കെ. ഈ ഒരുപാട്. ആ രാജ്യം നിന്ന് ആൾക്കാര് ഈ മനുഷ്യ മനുഷ്യ കച്ചവടം നടത്തും അല്ലെ. അങ്ങൻത്തെ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടന്ന് ആൾക്കാര് മേടിച്ചിട്ട്. കൊണ്ടുപോയി അവര് താവളങ്ങളില അടച്ച്. വളരെ ക്രൂരമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണ ഒരു ടൈപ്പ ആയിരുന്നു അവിടെയെല്ലാം. ആ അപ്പൊ അവിടുത്തെ ഒരു ആ എന്താ യി ഈ മരിച്ചു പോവുന്ന ജടങ്ങലില്ലേ ജടങ്ങൾ ആ ഓട്ടോക്സി ചെയ്യുന്ന ഒരു ആ ഡോക്ടർ ആയിരുന്നു ഒരു സർജന ആയിരുന്നു ഈ സീരിയൽ കില്ലറിന്റെ അച്ഛൻ. ഈ അതെല്ലാം തകർന്ന് അവിടെന്ന് എല്ലാരും പുറത്താക്കപ്പെട്ട ടൈമില് ഇയാൾക്ക് ഇതില്ലാതെ. ജീവിക്കാൻ പറ്റുള്ള എന്നുള്ളര അവസ്ഥയപ്പോ ഇയാള് സ്വയം ആൾക്കാരെ കൊന്ന്. വിനോദം കണ്ടെത്തി. ശരീരം കീറി മുറിച് അതില് വിനോദം കണ്ടെത്തുന്ന ടൈപ്പായിരുന്നു. കേട്ടായിരുന്നോ ഹലോ?
ആഹ കേക്കണോ
ആഹ അങ്ങനെ അങ്ങനെ അപ്പോ ആ തന്റെ പാത തന്നെ മകൻ തുടരണന്ന് പറഞ്ഞിട്ട്. ചെറുതിലെ തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഈ വാക കാര്യങ്ങളെല്ലാം. പറഞ്ഞ് പഠിപ്പിച്ച്. ചെയ്യിപ്പിച്ച് ആ ആദ്യക്കെ ഒരു. പേടി വരുമെങ്കിലും പിന്നെ പിന്നെ അതിലൊരു വിനോദം കണ്ടെത്താൻ നമ്മൾ സീരിയൽ കില്ലർ പിന്നെ അത് അയാൾക്കൊരു. ഒരു വിനോദയ അങ്ങനെ അതയാ ളുടെ ഒരു ഡെയിലി റൊട്ടീൻ ആയിട്ട് മാറിപ്പോ വേണ്.
ആഹ്.
ഏ ആഹ് ആ എന്ത അയയാള് ആ അതും അച്ഛനും അമ്മയാലും. ഏ അതി പരിഗണിക്കപ്പെടാതെ. ആ ഒറ്റപ്പെട്ട് നിക്കുന്ന കുട്ടികളെയൊക്കെയാണ് ഇയാൾ കൂടുതലും. ആ നോട്ടടും എന്നിട്ട് അവരെ വാച്ച് ചെയ്ത്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്. ആ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട്. അവരെ കൊല്ലുക. കൊന്നിട്ട് പിന്നീടും ഇയാള്. ഒരു മാനസിക വിഭ്രാന്തിയിലോട്ട് പോവാണ്. എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞ കുട്ടികള് ഇയാളെ തുറി ച്ചു നോക്കും. ന്നു ആ ആ കുട്ടിള് അലറി വിളിക്കുന്നു. ഉറങ്ങാൻ വേണ്ടി കരയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക വിഭ്രാന്തിയാക്ക് വരയാണ്. ഇയാള് ആഹ്
പിന്നീ ആ ആ കൊന്നേങ്ങിട്ട് ആ ബോഡീല് ഒരുപാട് ടോർച്ചർ ചെയണം അതിന് ശേഷം. ഒഴിഞ്ഞ ഏതെങ്കിലും ആ വസ്തുവകള് പറമ്പ പോലത്തെ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടാരും. അങ്ങനെ നോക്കാനില്ലാത്ത പുരയിടങ്ങളല്ലേ അങ്ങനെയുള്ള. സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് അവിടെ കൊണ്ടു പോയിട്ട് ബോഡി മറവ് ചെയ്യുക. അതിനു ശേഷം ബോഡി മറവ് ചെയ്യാൻ നേരത്ത്. ഉറങ്ങാൻ വേണ്ടി താരാട്ട് പാടിക്കൊടുക്കുക, നീ ഉറങ്ങുകവാണെന്ന് ഉറങ്ങിയിട്ട് ആഹ്. ബോഡിയൊക്കെ താരാട്ട് പാടിക്കൊടുക്കും അങ്ങനത്തെ ഒരു മാനസിക വിഭ്രാന്തി കൂടി അയാൾക്കുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പാ, ആഹ് പിന്നെ.
അത് വായിച്ചു കഴിഞ്ഞായിരുന്നു.
വാ വായിച്ചായിരുന്നു.
ആഹ് ആഹ്
അതിലെ ഏഹ് നമ്മുടെ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് ഒരു ലേഡിയാ വരുന്നേ, അവര് കിടിലാ അവരും. ആഹ് ഇത് അന്വേഷിക്കുന്ന പാറ്റേണും കാര്യങ്ങളും ഒക്കെ നല്ല രസാ വായിക്കാൻ എല്ലാം.
ഉം, അപ്പൊ ശരിയെന്നാൽ.